ഹലോ ഹലോ കേൾക്കുന്നില്ല കമ്പിളിപ്പൊതപ്പേ ആഹ് കേക്കുന്നുണ്ട് ഉം എന്താണ് യാതൊരു വർത്താനം ഇല്ലല്ലോ
മതി ഈ ചൂടത്ത് എന്തിനാ കമ്പിളി പൊതപ്പ് ഏഹ് ഈ ചൂടത്ത് എന്തിനാ കമ്പിളി പൊതപ്പ്
ഇയ്യ് വിളിച്ചാല് എപ്പോളും അന്റെ കേൾ ക്കൂല്ലല്ലോ കമ്പളി പൊതപ്പും പൊടിച്ച് പൊതച്ച് കിടക്കാണോ എന്നൊരു സംശയം ഞാ അവിടെ മഴ പെയ്യുന്നുണ്ടോന്ന് അറിയില്ലല്ലോ
ഇവിടെ മഴെയൊന്നൂല്ല
എന്ന ഇവിടെയ മഴ പെയ്യറില്ല ഇവിടെ രണ്ടു ദിവസായി വെയില എന്താ ചെയ്യ മോളെ വേനൽക്കാലത്ത് കഴിയുന്ന പോലാന്ന് ആഹ് വേനൽക്കാലത്ത്
ഇത് ഈ നമ്പർ സേവല്ലല്ലോ
എന്ത ചെയ്യാ
ഉം കേക്കുന്നില്ല ഇപ്പളും കേക്കില്ല കേക്കില്ലേ
ഓ കേക്ക് എവിടെ ഇനി ഇന്നലെക്കെ പരിപാടിക്ക് വന്നല്ലല്ലോ എന്ത വരാഞ്ഞീ
ഒന്നുല്ല ഇന്നലെ നോമ്പല്ലായിരുന്നോ
ക്ക എല്ലടാ കഴിഞ്ഞ ആഴ്ച ഉണ്ടെല്ലോ പരിപാടി അതിനും വന്നില്ലല്ലോ കഴിഞ്ഞ ആഴം പരിപാടി
ഇല്ല
ഞാൻ ചോദിച്ചല്ല ആരും അന്നെ അന്വേഷിച്ചട്ടോ ഉം
ഉണ്ടാ
അയിട്ടല്ല മിസ് ആയി എന്നൊക്കെ പറഞ്ഞു
ആഹ് ഹ സൊ
എന്താ വരാനേ കാരണം പറ പറയാണ്ടന്നെ വിടൂല ഈ വരാത്തതിന്റെ കാരണം പറയാതൊ അന്നെ വിടൂ ല്ല നീ ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ
ഇന്ന് ഈ നമ്പർ സേവ് അല്ലാത്ത കൊണ്ടാണ് എന്റെ നമ്പറ മറ്റേ നമ്പറിലാണ് സേവ് ആക്കിയിരിക്കുന്നത്
ആഹ് അതല്ലെ
മനസ്സിലായില്ല നമ്പർ മറ്റേ നമ്പറാണ് ഈ നമ്പർ വേറെ നമ്പറാണ്
അത് നല്ല കാര്യമായി പോയി
മനസ്സിലാവ
ആഹ്
പിന്നെന്താ അവിടെ പറ
ചോറേക്ക് തിന്നേയ്
ചോറ്
ചോറ്പ്പത്തിന്നു
എന്താ കഴിച്ചേ ഭക്ഷണം ഇന്ന് സ്പെഷ്യൽ
ഇന്ന് സ്പെഷ്യല് ബിരിയാണി ഒക്കെ നെയ്ച്ചോറും ചിക്കനും
ഓഹ് അങ്ങനെ എന്തെ പരിപാടി ആരേലും ഉണ്ടോ ചുമ്മ വെച്ചതാവൂല്ലേ
ഇല്ല വെറുതെ ഇണ്ടാക്കിക്ക കുട്ട്യാക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ
ഏഹ് അവിടെല്ല എൽ പി ക്കാര എല്ലാരും
ലീവാണ് കുട്ട്യാക്കൊക്കെ അപ്പൊ നാത്തൂന് ഉണ്ടാക്കിയതാ
ഉം ഉ ഉം അങ്ങനെ
പിന്നെ വേറെ അവിടെ എന്തൊക്കെണ്ട്
ഇവിടെന്ന് മ മത്തി മ മത്തി മത്തി മത്തി
മ മത്തി മത്തി മത്തി കടലിന്റെ കടലിന്റെ വക്കത്തല്ലെ പിന്നെ പെന്താ മ ഇഷ്ട്ടം പോലെ കിട്ടോല്ലോ
മീൻ പൊരിച്ചത് ഉണ്ട് പിന്നെ മത്തന് ഒഴിച്ചു കൂട്ടാ
ആഹ് അഹ് മതിയല്ലോ മത്തൻ ഒടച്ചതും മത്തി ഉണ്ടെങ്കി പിന്നെ വേറെ എന്തിനാ ഉം
എന്താ മോളെ ഇവിടെ ഒരു കോയി ബിരിയാണി മെനിഞ്ഞാന്ന് വരെ മത്തിക്ക് അല്ല മെനിഞ്ഞാന്ന് അല്ല നാലാം നാള് വരെ മ ക്ക് മുന്നൂറ്റി അമ്പത് കിലോ ഇല്ലേ ഇപ്പൊ ഒറ്റടിക്കാ നൂറായത് അതറിയോ
ആഹാ
ആഹ് അത്രയും ടേസ്റ്റും ഉണ്ട്ട്ടോ കൊറഞ്ഞ് കൊറഞ്ഞ്
ഉം
നൂറ് രൂപയൊള്ളൂ ഇവിടെ കിലോന്
ഉം ഏഹ് ഇവിടെപ്പം ഇന്നുവവെ നൂറ്റി എമ്പതാണെന്നോ ന്നൊ ഒക്കെ പറയുന്ന കേട്ടിരുന്നു ഇന്നലെ
ആഹ് ഇവിടുന്ന് വരുന്ന ചാർജൊക്കെ വേണ്ടേ അവിടെ എത്തണ്ടേ ഉം ഉം അല്ല വല്ലാണ്ട് മുള്ള് അങ്ങട് ചവച്ചരക്കണ്ടാ നൂറ്റി എൺപത് ഇണ്ട്ട്ടാ ഞങ്ങൾക്ക് നല്ല സുഖായിട്ട് കൂട്ടാ നമുക്ക് തല വരെയും കൂട്ടാം തല വേണ്ട ഇങ്ങക്ക് തല വരെ കൂട്ടാന്നാ അങ്ങനാ വേണ്ടീല്ലേ
ആഹ് അങ്ങനെയാണ് വെല കൊടുത്ത് വാങ്ങ്ണോലല്ലേ ഫുള്ള് തിന്നാ
ആഹ് അതന്നെ പിന്നെ എന്നിട്ട് മക്കളൊക്കെ വരാനായോ ആഹ് മക്കള് വരാൻ പോവാനായിട്ടില്ല പോയില്ലല്ലോലേ ലീവാലേ ഉം ഉം അള്ളാ
പിന്നെ
പിന്നെന്നാണ്ട്
വേറെന്ത്ണ്ട് എന്ത് ചെയ്യണ്‌ ഇപ്പോ വീട്ടി തന്നെ
ഞാൻ വീട്ടിലല്ലാതെ പിന്നെ എവിടെ പോവാനാ മക്കള് വെരുമ്പൊ ഒരാൾ ഉച്ചക്ക് ചോ ചോറുന്ന് പോയി ഒരാള് രണ്ടാൾക്കാരാണ് രണ്ടാൾക്കാര് ഇനിയിപ്പോ വരും സമയായില്ലേ കൊറച്ച് കഴിഞ്ഞാല് ഒന്നൊരൊറക്കം ഒറങ്ങി എണീക്കുമ്പോത്തിന് ഓരെത്തി
വരും ഇനിയിപ്പൊ ഒറങ്ങാന് എവിടെ സമയം
ഇനി എവിടെ സമയം അതാ ഞാൻ ചോദിക്കുന്നെ കഴിഞ്ഞു സമയം കഴിഞ്ഞു ഉം സമയെന്താ ഓടുന്നു‌ നമ്മളെ പണി കഴിയാനാ
ഉം
സമയെന്തോ വീട്ടു ജോലി ചെയ്തു വരുമ്പോ തന്നെ പരിപാടി ഒരു വിധം കഴിഞ്ഞ് അതിന്റെ ക്ഷീണം ഒന്ന് മാറുമ്പോ അതിരു കുളിച്ചമാതിരി നിസ്ക്കാരം കഴിഞ്ഞ് യാ അള്ളാ അതങ്ങട് കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ഉം
ഇതന്നെയാണ് വീട്ട് വീട്ടിലിരുന്നാ ഉള്ള കുഴപ്പം
എവിടെ പോവുവാണെങ്കിലും അതേ അവസ്ഥ തന്നെ എവിടേക്കാ പെട്ടെന്ന് സമയം പോകുന്ന അറിയില്ല ഉം ഉം
ഉം ഞാനിപ്പോ പോയത് അന്നേ വന്നോ
എവിടെ പോയി പുറത്തു പോയതാ
അ അതൊരു ഹോസ്പിറ്റല് പോയി
ആഹ് ആഹ് ആഹ് ആഹ് എന്ത്പറ്റി
ഇങ്ങനെ കാലിലൊക്കെ നീര് വരിക വണ്ണം കൂടുക ഇങ്ങനുള്ള പ്രശ്ന്നങ്ങളൊക്കെ
തീറ്റി കുറച്ച് കുറച്ചാ മതി
ബീ പ്പി ഒന്നും ഇല്ലേ ബീ ബീ പ്പി ഇല്ല ഷുഗർ ഇല്ല തൈറോയിഡ് ഇല്ല
എണരിയാണി ഇല്ലേ നമ്മടെ നെരിയാണീന്റെ അനക്ക് അവിടെ തന്നെ അത് എന്താണല്ലോ കാരണം എന്താ എന്നിട്ട് പറഞ്ഞേ ഏ
ഉം അയാൾ കാരണം ഒന്നും പറഞ്ഞില്ല അതും അപ്പൊ ഞാൻ പത്ത് ദിവസം മുമ്പ് പോയിരുന്നു പത്ത് ദിവസം മരുന്ന് തന്നീന് അപ്പാ പത്ത് ദിവസം മരുന്ന് കഴിച്ചപ്പം ഇപ്പൊ കൊറവുണ്ട് അപ്പൊ ഇന്നിപ്പോ ചെന്നപ്പോ പറഞ്ഞു കുറവുണ്ടല്ലോ അത് ആ പൊടി പിന്നെയും തന്നു ആഹ് കഴിച്ചോളാൻ പറഞ്ഞു
എന്ത് പൊടിയാ
അയ്യോ നാനി മരുന്നണേ
ആഹ് അത് പറയും അങ്ങനെ പറയും എടോ എന്റെ കൈ ന്തെരിയാണീന്റെ ആ നേരെ അവിടത്തെ നേര മുട്ട് ഒര് ഒരു ഉരുണ്ട മാരിര് ബോള് പോ
ആഹ്
ഒര് ഉം രണ്ട് നീര് വരുന്ന ഭാഗം എവിടാ
ആഹ് അവിടെത്തന്നെ ആ നെരിയാണിൻ്റെ അവിടെത്തന്നെയാ നീര് വരുന്നത് അതെന്താ കാരണം എന്നൊന്നും അയാള് പറഞ്ഞില്ല അത് കുറഞ്ഞോളും
മിഞ്ഞിഞ്ഞാന്ന ഒരു സംഭവം കണ്ടത് അയിബാ
ഏയ് കാല് തൂക്കിയിട്ട് എവിടെങ്കിലും ഇരുന്നോ ചെലർക്കൊക്കെ അങ്ങനെ വരും കാല് അധികം അധികം കാല് തൂക്കിട്ടിരുന്നാ വരും
വരൂലേ അങ്ങനെയുണ്ടല്ലേ കാല് തൂക്കിയിട്ടിരിക്കാം കാല് മുടമ്പ് വേദന വന്നത് കൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് കാല് തൂക്കിയിടലില്ല അങ്ങനെ കൈയുന്നതും ഇരിക്കുന്ന സമയത്ത് ആയാലും നീട്ടി ഇരിക്കും അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ ആരോടും ഫോണ് ചെയ്യണെങ്കിലും കാല് നീട്ടി എവിടെയേലും സ്റ്റാഡ് ചെയ്യും അല്ലാതെ ചെയില്ല
ആഹ്
വേദന വരുംആ വയസായിടോ എന്താ ചെയ്യാ പക്ഷെ ഈ ഹൃദയത്തില് ഇപ്പോഴും ആ ചെറുപ്പക്കാരി തന്നെയാ കേട്ടോ സ്കൂളിൽ പഠി ക്കുന്ന കാലം എന്താ ശരീ രം കൊണ്ട് വയസ്സായി വീട്ടില് ജോലിയായി പ്രാരാബ്തായി കുട്ടികളായി മക്കളായി പക്ഷെ ഷാ ഹൃദയം എന്താ അറിയില്ല ആ സ്കൂൾ കാലത്തന്ന് അങ്ങോട്ട് വരുന്നില്ല എത്ര വിളിച്ചിട്ടും വരുന്നില്ല പിന്നെ ഞാന് ആ ഞാൻ പറഞ്ഞു ഇനിയും അവിടെ കിടന്നോട്ടെ സ്കൂൾ കാലം കഴിഞ്ഞിട്ട് ഇപ്പം ആഹ് പിന്നെന്നത് ഉം ഉം
പിന്നെ
പിന്നെ അത് വേറെക്കെ സുഖാടോ വീട്ടിൽ പോയിരുന്നോ
ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പോ
അത് നല്ല കാര്യവാ അത് എന്ത് പറ്റി വീട് ഹസ്ബഡിന്റെ അവിടേക്ക് പോയില്ലേ
ഹസ്ബൻഡ് ഒക്കെ മരിച്ചുപോയി
എഹ് എങ്ങനെ കൊറേ ആയൊ
അത് പെട്ടന്നായിരുന്നു ഇല്ലേ ആറ് മാസായിട്ടൊള്ളു.
ആറ് മാസവൊ
അഹ് ഉം
തന്നെ? ആഹ് കുട്ടികൾക്ക് എത്രായി?
കുട്ട്യാളൊന്നുല്ല ഇൻക്ക്.
ഇല്ല അ ആഹ്.
ആങ്ങൾന്റെ കുട്ട്യാളാണ് കുട്ട്യാളർഞെ.
എഹ് ഹെ അഹോണ്ട് ആഹ് വേദനല്ല്യ.
ഉം ഹ്.
ആഹ് കുട്ട്യാളെ ആലോയ്ച്ചിള്ളേ.
കുട്ട്യാളൊക്കെ ഇവടണ്ട് വീട്ടില്ണ്ടല്ലോ.
അഹ് മതി അൽഹംദുല്ലില്ലാഹ്. ആഹ് ഒക്കെ ശെരിയാവെടോ ഭൂമി ഉര്ണ്ടതല്ലേ.
അതെ.
അ ഉം ഉം എല്ലാം ശെരിയാവും. പിനന്ന്ട്ട്?
ഉംങ്ങനേ
ഔടെ ന്നെയ്ച്ചോറും കറിയൊക്കെന്ന്ട്ട് തിന്നോ ന്നാതൂൻ വെച്ചത്.
അതൊക്കെ ത്ന്നു.
ഇമ്പ് ആഹ് ആഹ് ആഹ്.
ന്നെയ്ച്ചോറും കറിം പിന്നെ ഇങ്ങളെ ന്നാട്ട്പ്പറീണെ കെഴങ് ബിര്യാണി എന്ത്‌ പറയല് കപ്പ ബിര്യേനോ?
വാ പൂള ബിര്യേണി എഹ് ഔടൊക്കെന്താറ്യാ അ ഹ്?
ഇവടെ എർച്ചിം പൂളീം.
ആഹ് അങ്ങനിം പറയും എർച്ചിം പൂളീം പൂള ബിരിയാണിന്നറ്യും എഹ് സംഭവം. ച്ചിം പുള്യയാണ് മിക്സ് ആണ് ബിരിയാണി ന്ന്ള്ളൊര് വെർതോര്
ആഹ് ചെല ന്നാട്ട്കൂടെ അങ്ങനെ പറെണെട്ട്ക്ക്ണ് അതാ ചോയ്ച്ചെ ഇങ്ങളെ ന്നാട്ട്ലെന്താപർ
ആഹ്. കപ്പ ബിരിയാണി പറയും ഇവ്ടെ കപ്പാന്നൊളു ഇല്ലേ പൂള ബിരിയാണി പൂള പൂള ഔടക്ക് എന്താൾ ച്ച്നെ പൂളന്നെനെ.
ഇവടിം പൂളന്നെനെ പറയാ.
കപ്പ ബിരിയെണി പറയും പൂള ബിര്യാണി. ഓഹ് വ്വ പൂള ബിര്യാണി ഒറങ്ണെ ന്നേരണല്ലല്ലോലെ അമ്മളെ. ആവിയൊക്കെട്ട് തെരും ഉം എന്തായാലും ഞമക്കൊർങ്ങിയാലോന്നാല് കൊർച്ചേരം. ഒർങ്ങാല സമയത്ത്ലൊക്കെ കടന്ന്ക്ക്ണ്. ഉം ഒർങ്ങാള്ള സംയത്ത് മ ക്കള് വന്നഴിഞ്ഞാൽ ചെവി കെടന്ന് കൂഹുഹുഹു വെന്നഴിഞ്ഞാ പിന്നെ ബെഗ് ഔടെ കിടലോ ബ്ട്ന്ന് ഔ ഇട് ത്തിനഅങ്ങോട്ട് ഇടല് രണ്ടും കൂടെ ഒപ്പരം വന്നാ പിന്നെ പറയും വേണ്ട. അപ്പൊതിന് എണീച്ച് ഞാന് ഇവട്ന്ന് ഓടൺണ്ട്യരും.
പിന്നെ ഫോണും വാണ്ട്യരും.
എഹ് ആഹ് ഫോണോട്ക്കൂല.
ഫോണ് എഹ് ഇവടെട്ക്കൂല ഇവടെ ഇല്ലോൽക്കൊക്കെ. വന്നാ ഓട് അകത്തെറിയ ഫോണ ആവ്സ്
ഉംഉം കൊട്ക്കെനെല്ല അപഇൻ കിട്ടുലാന്ന്ക്കണ്ടാ കളിക്കാൻ പോവും കൊടുത്താ ഔടെ കേട് എന്ന ആയിക്കോട്ടെടാ ഞാൻന്ന് ഉറങ്ങിക്കോട്ടെ
ആഹ് ശരിന്നാ ഒറങ്ങിക്കോ അപ്പ ഒറങ്ങി എണീച്ചിട്ട് വിളി
ആഹ് ഓക്കെ